ഹലോ
ആ കേൾക്കാമോ?
ക്കാം കേക്കാം
എന്തൊക്കെയുണ്ട് വിശേഷം? ഓ വെർതെയിരിക്കുവാ.
വെറുതെ ഇരിക്കുന്നു ഞാനും വെറുതെ ഇങ്ങനെ നടക്കുന്ന റോഡിക്കൂടെ.
അതെയോ ആഹ് ആഹ് ഫുഡൊക്കെ കഴിഞ്ഞോ?
മഴ ഇപ്പ ഒന്ന് തോന്ന് മഴ ഒണ്ടായിരുന്നു ഇപ്പൊന്ന് ചെറുതായിട്ട് തോന്ന് നിക്കുന്ന്
ആഹ് എന്തായിരുന്നു ഞായറാഴ്ച ആയിട്ട് സ്പെഷ്യല്
ഞായറാഴ്ചായിട്ട് പ്രത്യേകിച്ചൊന്നുല്ല ചക്ക വേവിച്ചു ചക്ക.
ആഹ് ചക്ക ഉള്ള സ്ഥല ആണ്
ആഹ് അതെ
ഞങ്ങ്ക്ക് ചക്കേം മാങ്ങന്ന് അധികാം കിട്ടൂല്ല ആഹ് എന്റെ വീട്ടിലില്ല പിന്നെ ആരെങ്കിലും തരുമ്പോ കിട്ടും അങ്ങനെ
ആണല്ലേ. അതാ ചക്ക ഒള്ളവർക്ക് കൊണ്ട് ഇല്ലാത്തവർക്കില്ല അങ്ങനത്ത്
അത് തന്നെ ഞാന് ഇപ്പൊ ഹോസ്റ്റലാണ് ഉള്ളത് കണെ
ആണോ അപ്പൊ ഭയങ്കര പാടായിരിക്കുവല്ലോ കി ട്ടാനൊക്കെ
ആഹ് പാടാണ് വീട്ടിലായാലും ചക്കെടെ മരം അങ്ങനെ മരം വെക്കാൻ പാത്തിന്ന് സ്ഥലൊ ഒന്നുല്ല അപ്പൊ അടുത്തുള്ളവര് കൊണ്ടു തരും അങ്ങനെ കഴിക്കും ഈ പ്രാവശ്യം പക്ഷെ ചക്ക കഴിച്ചേക്കണ കുറവാണ്
അതെ ഓ ഓ ഓ ഓ ഹോസ്റ്റെൽ ഫുഡ്ക്കെ എങ്ങനെണ്ട്
ഹോസ്റ്റൽ ഫുഡ് ഒന്നും കൊള്ളൂല്ല അതുകൊണ്ട് ഉച്ചക്ക് കഴി ച്ചില്ലന്ന് വെറുതെ വെറും വഴറ്റിൽ ഇരിക്കുവാണ് മു
അതെ റൂമിലൊന്നും കുക്ക് ചെയ്യില്ലേ
ക്ക് അങ്ങനെ കുക്ക് കെറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അല്ലാണ്ട് കുക്ക് ചെയ്യാനായിട്ടുള്ള ഇതൊന്നു ഇല്ല ഇവിടെ
ഉം ചെറിയ രീതിൽ മാഗി അങ്ങനൊന്നും
ആ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇന്ന ഇപ്പോ സാധനങ്ങളന്ന് സ്റ്റോക്ക് ക്കില്ല അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവോ അപ്പൊ എന്തെങ്കലുക്കെ ആക്കി കഴിക്കും രാവിലെ കഴി ച്ചു രാവിലെ ബ്രെഡ് ബട്ടർ ഒക്കെ ആയിരുന്നു അപ്പൊ അത് കഴിച്ചു പിന്നെ എന്തോ വിശമില്ല അപ്പ പിന്നെ പോയില്ല
ആയ്യോടാ നീ എന്ത് കഴിക്കും ആ മെസ്സ അടക്കത്തില്ലേ
ണ്ടാവും ഞങ്ങക്ക് ഒന്നേ മുക്കാല് വരന്തേ ഉള്ളൂ ഇനിയിപ്പ എന്തായാലും ചായ കുടിക്കാൻ സമയാവല്ലോ അപ്പപ്പോയി ചായ കുടിക്കാന്ന് വിചാരിച്ചു
ചായടെ കടിക്കെ കിട്ടുവോ
ഓ കിട്ടും കിട്ടും
എന്നാലും എങ്ങനെ വിശന്നിരിക്കുന്നു
ഇപ്പൊ ശീലായ കൊണ്ട് കൊഴപ്പമില്ല
ആണല്ലേ അതുകൊണ്ട് അധികം വണ്ണം വെക്കത്തില്ലല്ലോ
വണ്ണം വണ്ണം വെക്കത്തില്ലാച്ചാ വണ്ണംണ്ട് എനിക്ക് മറ്റേ പീസി ഓ ഡി ടെ കൊഴപ്പം മുണ്ടന്ന് ആ തോന്ന്ണ്ട് അതാണ് അത് വണ്ണം കൊറയലില്ല വണ്ണം അത്യാവശ്യത്തിനുള്ള വണ്ണംഉണ്ട് കൊറയല് നോക്കിയാലും കൊറയത്തില്ല
ചെക്ക് ചെയ്തിട്ടില്ലേ പി സി ഓ ഡി നോക്കിട്ടില്ലേ
പി സി ഓ ഡി യുടെ ചെക്ക് ചെയ്തിട്ട്ല്ല ചെക്ക് ചെയ്യണന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം എനിക്ക് കഴിഞ്ഞ മാസം പീരീഡ്സ് ആയിട്ടില്ല ഈ മാസവും ആയിട്ടില്ല ഇത്രയും ദിവസമായിട്ട് ഇനിയിപ്പോ ഈ ആഴ്ച പോയി നോക്കണംന്ന് വിചാരിക്ക്ണ്
പി സി ഓ ഡി യു ള്ളവർക്കൊക്കെ ഡയറ്റ് എടുക്കണല്ലേഎനിക്ക് തൈറോയിഡ് ഉണ്ട്
ആണല്ലേ ആ
എടുക്കുന്നുണ്ട്
തൈറോയിഡ് വരുമ്പോ ഇങ്ങനെ പിരീഡസ് ഒക്കെ റഗുലർ
ആ അതിന്റെ ചിലർക്കടാ ചിലർ ൻക്ക് വേറെ എനിക്ക് തടി വെക്കുന്നുണ്ട് പിരീഡ്സ് ഒക്കെ പക്ഷെ റഗുലർ ആ വണ്ണം കൂടും ആ ആ രണ്ട് തരത്തിലുണ്ടല്ലോ പി സി ഓ ഡി യുടെ ആയിരിക്കും കൂടു എതായാലും പിരഡ്സിന്റെ ഇൻറെഗുലർ വരുന്നത് പി സി ഒഡിയുടെ ആണല്ലോ
ആയിരിക്കണം
എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് അറിയാലോ എന്തെങ്കിലും ഉണ്ടെങ്കില്
ആഹ അപ്പ ഞാനപ്പൊ അഹ ഒറ്റയ്ക്ക് ഞാൻ വിചാരിച്ചു വേറെ ആർക്കും ഇല്ലായിരിക്കും ഇതെന്താണാവോ ഈ ഹോസ്റ്റലിൽ വന്നപ്പിന്നെയാണ് എല്ലാം വന്നേക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം എന്താണാവോ അപ്പൊ അങ്ങനെയല്ല എൻ്റൊപ്പം ഉള്ളവർക്കൊക്കെ ഇത് തന്നെ പ്രശ്നം ഇപ്പൊ ഈ ഹോസ്റ്റലില് എൻ്റൊപ്പം പഠിക്കണേൽ ഒരു അഞ്ച് അ കുഴപ്പണ്ട് അപ്പൊ ഇയിപ്പ ചെക്ക് ചെയ്യാൻ പോയപ്പോ എല്ലാരും കൂടെ ഒരുമിച്ച് ണ്ടിരും
ആഹ ഹഹ ഞാൻ നേരത്തെ ജിമ്മിന് പോകുന്നുണ്ടായിരുന്നു പിന്ന ഈ തടി വെച്ചപ്പോ അപ്പോ അവിടെ ഉണ്ടായിരുന്നു ഇതുപോലത്തെ കുറേ പേര് നമ്മളിങ്ങനെ മിംഗിൾ ചെയ്ത് വന്നപ്പോ പറഞ്ഞ പി സി ഓടിയുടെ അപ്പ ഞങ്ങൾ കുറച്ച് പേരുണ്ട് തൈറോയിഡ് പി സി ഓടിക്കാർക്ക് മാത്രം വണ്ണം കുറ ഭയങ്കര പാടായിരിക്കും നമ്മള് ആഹ നമ്മള് എക്സസൈസ് ചെയ്താലോ അപ്പം ഡയറ്റ് ഒക്കെ ഞങ്ങക്ക് പ്രത്യേകമായിരുന്നു അപ്പം പി സി ഓടിക്കാർ കുറേ ഉ അവർക്കി പിരീഡ്സിന്റെ ബുദ്ധിമുട്ട് പറയുന്നത് കേൾക്കാം ഉം ആണ്
ഞാനിപ്പ എക്സസൈസ് ഒക്കെ ചെയ്യും പക്ഷേ നാട്ടില് ഞാൻ പണ്ട് ഉണ്ടായിരുന്നേക്കാലം വണ്ണം ഒരുപാട് കുറഞ്ഞ് എന്നാലും നമുക്കൊരു ഇത് തോന്നൂലല്ലോ വൺ ഓ വണ്ണം ഉണ്ട് വണ്ണം പിന്നെ വെക്കണണ്ട് എന്നുള്ളൊരു തോന്നല് പോല
ആ ആ ആ
എന്നാ ഒട്ട് കഴിക്കത്തൂല്ല അങ്ങനെ മര്യാക്ക് കഴിക്കാറൊന്നുമില്ല ഇപ്പ തന്നെ കണ്ടില്ലേ ഇന്ന് രാവിലെ ബ്രെഡാണ് കഴിച്ചത് ഉച്ചക്ക് കഴി ഉച്ചക്ക് പിന്നെ കഴിക്കാനായിട്ട് ഇവിടെ ഇന്ന് ബിരിയാണിയാണ് പക്ഷെ ഇവരുടേതായ രീതിക്ക് മസാലക്കെ ഇട്ടിട്ടാണ് വെക്കണത് അതും ബിരിയാണിന്ന് പറഞ്ഞ കുഴഞ്ഞ് കഞ്ഞി പോലെ ഇരിക്കണ അപ്പൊ പിന്നെ അത് കഴിക്കാണ്ടിരിക്കണാണ് നല്ലത് അങ്ങനാ ഞായറാഴ്ച്ച ദിസ ഞങ്ങള് അങ്ങനെ പൊതുവേ കഴിക്കലില്ല
ആഹ് ആ ആ
അങ്ങന പിന്നെ വേറെന്തൊക്കെയാണ്
പിന്നെ വേറെ എന്താ മഴ നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുന്നു തുണി ഉണക്കാൻ കൊണ്ടിട്ട് അപ്പം കൊണ്ട് അയേൽ വിരിച്ചിടുമ്പോ മഴയൊന്ന് ചാറും അപ്പം കൊണ്ടിട്ട് കൂടുമ്പം പിന്നെ അങ്ങ് വെയിൽ വരും ഇങ്ങനെ മഴ ചതിച്ചോണ്ടിരിക്കുന്നു
അതെ ഇവിടെ അതെ ആ മഴ പെയ്യാനായി ട്ട് മഴക്കാറ് വെച്ചിട്ട് പെയ്തില്ലേ പിന്നെ ചൂടായിരിക്കും അവ്
ആണ് ഒന്നി പെയ്യ് പെയ്തങ്ങ് മാറ് ഇതങ്ങനെല്ല നമുക്ക് പൊറത്തോട്ട് ഇറങ്ങാനും പറ്റത്തില്ല ആകപാടെ വലെ ഇന്നിയൊരു മഴ
പെയ്യൂല്ല ഇവിടെ ഇപ്പ രാവിലെക്കെ പെയ്തിട്ട്ണ്ട് എ ഇപ്പ പെയ്തിട്ടില്ല
അതെയോ?
മ്
പിന്നെ എന്താണ് വിശേഷങ്ങള് പറയൂ പ്ര ആഹ് എല്ലാരും ഉണ്ടടാ. പിന്നെ ഫ്രണ്ട്സോക്കെന്തേ എല്ലാരും ഒറക്കവാണോ ഉച്ചക്ക്?
ഒറങ്ങി ട്ടില്ല എല്ലാരും ഫോണ് നോക്കി ഇത് കെടക്കണം.
ഒറങ്ങില്ലേ ഉച്ചയ്ക്ക്?
ഇല്ല, കൊറെ പേരൊക്കെ പൊറത്ത് പോയി. അങ്ങനെ പോയിട്ടൊരോ ര് വന്നിട്ടൊക്കെയൊള്ളു.
ആഹ് ഇന്ന് സൺഡേ അല്ലേ നിങ്ങക്ക് ഔട്ടിങ്ങിനൊക്കെ പോയിക്കൂടെ
ഇന്നലെ പോയായിരുന്നു ദൃശ്യം കാണാനായിട്ട്
ആഹ ടിക്കറ്റ് കിട്ടിയോ
ഇവിടെ പിന്നെ കൊഴപ്പല്ലല്ലോ നാട്ടില്ത്തെ പോലെയല്ല ഇവിടെ അങ്ങനെ മലയാളിസൊക്കെ കൊറ മലയാളിസ്ണ്ട് എന്നാലും അത്ര പെരുത്തോന്നുല്ലല്ലോ അപ്പപിന്നെ നമക്ക് ടിക്കറ്റ് കിട്ടും ആഹ് ഇപ്പണ്ട് കുത്തേ ഇപ്പ എന്റെ റൂമെയ് പിന്നെ വീട്ടാർക്ക് ടിക്കറ്റ് നോക്കിട്ട് ഇല്ലായിരുന്നു എല്ലാട്ത്തും ഫസ്റ്റ് റൂം മാത്രേള്ളു
ഭയങ്കരപാടയിനി ഇപ്പ നമുക് ടി ടിക്കറ്റ് കിട്ടി വരുമ്പോഴത്തേക്ക് അതിന്റെ എന്താ കോപ്പി റൈറ്റ് ഒക്കെ വരുവല്ലോ അങ്ങനെ പോയിട്ട് ആണല്ലേ
അതെ കൊള്ളാം കൊറേ ട്വിസ്റ്റ് ആണ് ഓരോ ട്വിസ് റ്റ് വരുമ്പോയു നമ്മള് ഈ വായേം പൊളിച്ചിരിക്കു
അതെയോ മറ്റേ നേരത്തെതേന്റെ അത്രയും അതുപോലെ നല്ലയാ
ആഹ നേരത്തെത്തേനായാലും നല്ലതാണ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എനിക്ക് ഇഷ്ടമായിരുന്നു സെക്കൻഡ് കൊഴപ്പില്ല ഒരു ടൈപ്പ് പക്ഷെ ഇത് നല്ലതാണ്
നല്ലെയാ അല്ലേ
സെക്കൻഡ് വെച്ച നോ നക്കുമ്പോ ഇത് നല്ലതാണ് ഇനിയും ഉണ്ടാവണംന്ന് തോന്നണ് ഇണ്ടന്നരു ക്ലൂ അവര് ലാസ്റ്റ് തരന്നുണ്ട്
ക്ലൈമാക്സ് ടിസ്റ്റ് ഇട്ടിട്ടാണോ
ക്ലൈമാക്സ് ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് മാത്രമേ ഉള്ളൂ ആദ്യം തുടങ്ങിയ അവസാനം വരെടുസ്റ്റ് ച്ചാണെന്ന് പറയും കൊറെ കൊർച്ച് പുതിയ ആൾ- കാരെക്കെണ്ട് കേറിട്ട്ണ്ട്
അതെ ഓഹോ ഹോ എപ്പം പോയി എന്നാ ഇന്നലെയെപ്പം നൂൺ ശ് - നൈറ്റ് എപ്പഴാ പോയെ
രാവിലെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഉച്ചക്ക് ശേഷം ക്ലാസ്ണ്ടായില്ല അപ്പൊ ഞങ്ങള് ബയ്യേ കുറചെരൊക്കെ കെടന്നു അതിനൊരു നാല് മണിക്കെ ആയപ്പോഴത്തേക്കും പോയി അതിന് മുന്നേ ഷോ ഉണ്ടായിരുന്നില്ല
ആ അതെ ആ ഹും
അങ്ങനെ നാലുമണീന്റെന് പോയി അതെ എന്നിട്ട് ഒരു ആറേ മു- മുക്കാല് ഏഴ് മണിക്കൊയ്പ്പോ ഴത്തേക്കും എത്തി ഞങ്ങക് എട്ടര ആവുമ്പോത്തേക്കും ഹോസ്റ്റല് കേറണം പക്ഷെ ഇന്നലെ എന്തോ നേരത്തെ പോന്നല്ലേ എ ഹോസ്റ്റലിന്റെ ഗേറ്റ് അടക്കാൻ അഞ്ച് മിനിറ്റുള്ളപ്പോ ഓടി പാഞ്ഞു വരാറ് എപ്പോഴും ഉ അപ്പൊ അങ്ങന അതോണ്ട് ഇന്ന് എവിടേം പോയില്ല ഇന്ന് പോവാന്ന പ്ലാൻ ഇട്ടത് പിന്നെ എല്ലാരും പറഞ്ഞു വേണ്ട ഞായറാഴ്ച നമുക്ക് കിടന്ന് ഒറങ്ങാ ആ ശനിയാഴ്ച്ച പോവാ അന്നിട്ട് ആരു ഒറങ്ങീട്ടൊന്നുല്ല
ആ ഹ ഹാ ആ നമ്മള് ഒറങ്ങി - ഇങ്ങെനെ പ്ലാൻ ചെയ്യ്പോ നമക്ക് ഒറക്ക് പ്പ വരത്തില്ല പ്രതീക്ഷിക്കാതിരിക്കുമ്പഴെ ന്ത്‌ ന്ന് വെച്ചാ നമ്മള് എന്തെിലും ആക്റ്റീവ് ആയിട്ടിരിക്കേണ്ട സമയതായിരിക്കും ചിലപ്പോ ഉറങ്ങി -ന്നല്ലേ എനിക്ക് ഒരു ഉച്ച ഉറക്കം പതിവ്ള്ളതാ പക്ഷെ ഇന്നെന്തോ ഉറക്കം വര് -
ആണല്ലേ ഞാന് ഞാന് ഉച്ചക്ക് ഉറങ്ങണ ടൈം പ്പ ആരുന്നില്ല ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ തീരെ ഒറങ്ങൂല എന്തെങ്കിലൊക്ക പണിയും ആ അമ്മേന്റെ ഒപ്പ ഇങ്ങനെ നിക്കും പക്ഷെ ഇവിടെ വന്നേ പിന്നെ അഹ് ഉച്ചയൊറക്ക ഉണ്ട് അത് ക്ലാസ്സില്ലാത്തപ്പോ മാത്രം ഒറങ്ങും അല്ലാത്ത വന്തേലൊക്കെ ചെയ്യാനുണ്ടോ ഉം വങ്ങന
നേ പിന്നെന്താണ്
ഇനിയിപ്പ ചായക്ക് കടിയക്കെ ആയിട്ട് എന്താ ഉണ്ടാക്കുക
ആ അങ്ങനെ പ്രത്യേകിച്ചൊന്നുല്ലാ അഹ് കൊച്ചിന്റെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കാണും പിന്നെ പൊറത്ത് പോവാണെങ്കി എന്തെങ്കിലും മേടിക്കും അല്ലാത് അങ്ങനില്ല ചായ ആർക്കും അങ്ങനെ മസ്റ്റ് ആ ആണണ്ടാ ആ ആ കൊറച്ച് പറി ചേസിങ്ങ് കൈനി കൊറച്ച് കഴിഞ്ഞട്ട് പോണം കുറച്ച് സംഭവങ്ങളങ്ങണ്ട മേ ടിക്കാനൊക്കെയുണ്ട് ഉം
പ്പിന്ന് പോകോ വൈകിട്ട്
ഇന്ന് പോണ മഴേട കൊണ്ട് ഇങ്ങനെ നിക്കുവാ ഞാൻ വെച് കൊറച്ച് ടു വീല്ലറില്ലാ പോന്നേ അ കൊറച്ച് കഴിഞ്ഞിട്ട് പോവാന്ന് ഇത്തീയ നിക്കുന്നു
ആ ഇനിപ്പ ഒരാഴ്ച കൈ ഇല്ലില്ല കുളിയൊന്നും കയിഞ്ഞിട്ടില്ല ഞായറാഴ്ചകള്ല് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടാവ റൂമേ ഞായറാഴ്ച്ചോസോ ക്ലീൻ ചെയ്യണത് അപ്പൊ റൂമൊക്കെ അടിച്ച് വാരി തൂത്തൊക്കെ ഇട്ട് ഞാനിരിക്കുവാരുന്നു ഇപ്പൊ കൊറചേരം കഴിയുമ്പഴേകു ക്യാമ്പോള്ളൂ
ആ ഹ ഹാ
അവ്ടെ കുളിയൊക്കെ കഴിഞ്ഞോ
ഹാ കുളിയൊക്കെ കഴിഞ്ഞ് പൊറത്ത് പോകേണ്ടോണ്ട് കുളിച്ചിട്ടിക്ക്ന്ന് അല്ലെങ്കി ഞാനും വൈകിട്ട് കുളിക്കാൻ മടിയാ
ആ ഹഹ്
ഇനിയിപ്പ മഴയോടകുമ്പം തീരേം പറയണ്ടാല്ലോ
ഓ മഴ്‌ മഴയാവുമ്പോ പറയണ്ട കുളിക്കാൻ പോയിട്ട് എഴുന്നേക്കാൻ പോലും മടിയെരിക്കുവല്ലോ
എഴുന്നേറ്റേ പറ്റു സ്കൂള് തൊറപ്പാണല്ലേ ഇത് വരെക്കേഴുമണി ഏഴരകെക്കെ ആയിര്ന്നു ഹലോ ഉം എന്നാ
എന്നാ ശരി ആ ഓക്കെ ഓക്കെ ശരി